ഹലോ ആഹ് ആവളി പോയിട്ടുണ്ടായിരുന്ന അതാണ്ക്ക്
ഉം എന്താ വർത്താനം
നല്ല വർത്തമാനം
ഓ ഉം
എന്തെ പ കുട്ടികള് അംഗലവാടി പോയിന് അനെ കൊണ്ടിട്ട്ച്ച പോരുന്നു
ഓ ഓ കുട്ടികൾ അംഗൻവാടി പോകണ
ആഹ് ഓര് കുറച്ച് വൈദ്യൂരം ഉണ്ട് അപ്പഇങ്ങനെ നമ്മള് പോണം
ഓ
അപ്പൊ അങ്ങനെ പോയച്ചാങ്ങനെ നിക്ക
ഓഹ്
ഉം നല്ല വിശേഷം ഫുടെക്കെ കഴിച്ചോ
ആഹ് കായിക്കപോണ്
ആഹ് ആരാ ഹസ്ബൻഡല്ലട ഉഹ് കുട്ടിളോ? സ്കൂളിൽ ഉം പിന്നെന്താ വേറെ ബിസിനസുണ്ടോ?
ഇല്ല വേറൊന്നുല്ല
ഉം
ഉം.. വേറെ വീട്ടിൽതന്നെയാഅവിടയോ
ഇവിടെയെങ്ങനെ മയയുണ്ടൊവിടെ
ഏഹ് മഴ അതിപ്പമില്ല രാവിലെതൊട്ടുണ്ടായിരുന്നു അവിടെയുണ്ടോ മഴ
ആഹ് മഴ ഉണ്ടായിനി ഇപ്പൊമൊന്നുതോർന്നു
ഓ ഓ ഇപ്പമില്ല മഴ
ഉം
ഉം ഏതുണ്ട് കഴിച്ചോ, കഴിച്ചു. ഓ ദൂരമുണ്ടാ
ഏ..
ദൂരമുണ്ടോ ആ കുട്ടികളെ വിളിക്കാ
ആഹ്, ആംഗള്കൊറെ ദൂരണ്ട് നടന്നങ്ങനെ പോണം.
ഒരാളാ
ആയൊരാള് മറ്റേ രണ്ടു പേര് സ്കൂളിൽപോകും
ഓ..
ഉം
ഉം.. മൂന്നാള് ലേ
ആഹ്.. മൂന്നാള് പിന്നെ എന്തെ വേറെ എന്തേലുംവർക്കുണ്ടോ
അയ്യോ വേറെ വർക്കൊന്നുമില്ല
ആഹ്. പിന്നെയെന്താ ഫുഡൊക്കെ പുറ ത്തുന്ന് ണ്ടോര് ലോ അല്ലെങ്കിൽ വട്ന്നുവാങ്ങി അങ്ങനെവീട്ടിലുണ്ടാക്കലോ ആഹ്.. പുറത്തുന്നങ്ങനെ വാങ്ങിവയ്ക്കാറില്ല
ആഹ്.. കുട്ടീക്ക് മറ്റേ കുഴിമന്തിയങ്ങനെയിഷ്ടമാണ് അപ്പൊയതു മാത്രം വങ്ങും ആഹ്‌.. വേറൊന്നും മേടിക്കില്ലാ, വേറെ പിന്നെ പൊറോട്ടായങ്ങനെയെന്തെങ്കി
ആ ഹ്.. അങ്ങനെ
ഉം ബാക്കിയൊക്കെയുണ്ടാക്കും. ആഹ്, വീട്ടിലുണ്ടാക്കും. ഉം ചായകുടിയൊക്കെ
വൈകുന്നേരം മക്കളു വന്നിട്ടെന്താ കൊടുക്കുക
പിന്നെചായയും ബിസ്കറ്റുംകുടിച്ചിട്ട് ചെക്കൻ ട്യൂഷനിക്കുപോകുണ്ട് ട്യൂഷനിക്ക് പോകും
ആഹ്.. എത്ര, പത്തിലോ
അല്ല, അവൻമൂന്നില്
മൂന്നിലാ, മൂന്നാമത് എതെയ് ആഹ്.. എന്റെ മോൻ പറ ക്ലാസില്ലായോണ്ടിന്നു ട്യൂഷനുകൊണ്ടു വിടാൻ പോയി.
ഓ.. ഇല്ല ട്യൂഷനക്കു ഒന്നിൽ തോട്ടെ വിട്ടു
വിട്ട്ലേ ആള്കൊറെ അറിവുണ്ടോ അടുത്തു തന്നയല്ലേ അങ്ങനെ ഓട്ടോറിക്ഷാേ പോവലാല്ലെങ്കി നടന്നോ
നടന്ന പോകുന്നേ, ആഹ്, ഉം വടെ നടക്കലാ ഓന്ന് ദാപ്പ വ്ട് കേം പോണം
പിന്നെങ്ങളിങ്ങനെ ടൂറ് അങ്ങനെയെന്തെങ്കിലും പോവൻണ്ടോ
അയ്യേ ല്ലഹ്
ഇല്ലല്ലേ, അങ്ങനെ പോവാൻ താല്പര്യന്നുല്ലേ
ഇണ്ട് മറ്റേ സ്കൂളില്ലാത്തപ്പോ അങ്ങനെയെന്നേലുംപോവും
ആഹ്, പോവലേ
ആഹ്.. പിന്നെ പോകില്ല.
ഉം.. വീടൊക്കെ സ്വന്തം വീടാ
അല്ല വാടകക്ക്
വാടകക്കാ
ഉം
സ്ഥലൊക്കെ ണ്ടോ വീട് വെക്കാൻആഹ്
ഇല്ല സ്ഥലമൊന്നുംണ്ട് തറവാടുണ്ട് ആ അവിടെ ഇപം ആളുണ്ട്
ആളുണ്ട് ലെ ഉം
വേറെന്താ സുഖല്ലേ ആ
പിന്നെ എന്തൊക്കെയാ വിശേഷം
നല്ല വിശേഷം
പച്ചക്കറി അങ്ങനത്തെ കൃഷിയുണ്ടോ
പച്ചക്കറി കൃഷി ഇവിടൊന്നും ഇല്ല ഒക്കെ വെളീന്ന് മേടിക്കും പിന്നെ കോവക്ക ഇണ്ട് ആഹ്
പിന്നെ എന്താ ഏഹ് ചെടികളോ അങ്ങനെത്തൊക്കെ
ചെടികളൊക്കെ ചെടി ചെടികളൊന്നും വെച്ചിട്ടില്ലേ വെച്ചിട്ടുണ്ട് റോസ് കുമ്പ അങ്ങനെ പക്കറിയളുടെ ഒന്നുമില്ല
ആഹ്
ഒക്കെ വണ്ടികൾ വരും അപ്പൊ മേടിക്കും
അപ്പൊ മേടിക്കും ഞങ്ങളാതൂക്കന് അല്ലേ ഞങ്ങളും അങ്ങനെ ആഹ് ചെറിയ വണ്ടി വരും അതീന്ന് മേടിക്കും ആഹ്
വുക്കാൻ വരോ
ഉം ആഹ്
ഓ
ഒക്കെ അങ്ങനെ വരും അപ്പൊ അവരോട് മേടിച്ചും ഇങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ട് ആൾക്കാർ ഇങ്ങനെ വരേ ആഴ്ച ആഴ്ചേലാഴ്ച്ചെ ആഴ്ചേലിങ്ങനെ വരും ഉം ഉം ആഹ് അപ്പം എടുക്കും
ഉം
ഞങ്ങടെ അവടെ ഫ്രൂഡ്സ് ആയിട്ട് വണ്ടി വരും മാക്സി ഡ്രെസ്സുകള് അങ്ങനെ ഒരു വണ്ടി ഉണ്ടാവും അങ്ങനെ പല മോഡേല് വണ്ടികളും ഇങ്ങനെ ആഴ്ചയില് ഇങ്ങനെ വരും ചെരുപ്പിന്റെ വണ്ടി ഉം
ഒക്കെ വരും
മീന് നിത്യം വരും അല്ലാത്തൊക്കെ ആഴ്ചയിൽ അങ്ങനെ വരും.
വരും ഉം ഇവിടെ അങ്ങനെ തന്നെ. ഉം കുഴപ്പൊന്നൂല്ല ഓ
വാടക എത്രയാ വീടിന്.
ഇവടെ മൂവായിരം ഉം അല്ല ഇവടെ ചെറിയ വലുത് തന്നെ ഒരു റൂമ് ഒരു ഹാള് ഒരു അടുക്കള
ആഹ് നിങ്ങക്ക് സ്ഥലം ഒന്നീല്ലേ കരേ വീട് എടുക്കാന് വീട് നിങ്ങക്ക് സ്ഥലം ഒന്നൂല്ലേ കരേല്
വീട് എടുക്കാനായിട്ട് ഒരു സ്ഥലം വാങ്ങണം
വാങ്ങണല്ലേ ആഹ്
വണ്ടി ഇണ്ട് അപ്പൊ വണ്ടീന്റെ ഒരു അടവുകളൊക്കെ ഉണ്ട്.
ആഹ് അപ്പൊ നമ്മുക്ക് അങ്ങനെ വാങ്ങാനും കഴയില്ലല്ലോ അല്ലേ
ആഹ് അതന്നെ പിന്നെ സ്ഥലത്തിനന്നെ ഇപ്പോ ഒരുപാട് വിലയല്ലേ ആഹ്
എന്നാലും ഇങ്ങനെ വീട് വെക്കട്ടെ വേഗം ഉണ്ടാവട്ടെ
ഉം
വേറെ കുഴപ്പമൊന്നുമില്ല ആഹ് സുഖാണ്
ഓ ആഹ്
ആഹ്
ഹലോ കേക്കണ്ടാ റേഞ്ച് ഇല്ല ഓ റേഞ്ച് വിട്ട് വിട്ട്
ഫോൺ കിട്ടണില്ല ആഹ് ഇപ്പൊ കേക്കില്ലേ ഉം ഉം ആഹ് അപ്പൊ എന്റെ ബേക്ക്ക്ക് പോന്നു
ആഹ് ഇങ്ങനെ നടക്കയല്ലേ
ആഹ് നടന്നോണ്ട് ഇങ്ങനെ റേഞ്ച് പോയും വന്നും ഇങ്ങനെ
വൈകിപ്പോയി എങ്ങോണ്ട് വരിയായിരിക്കും ഉം
ഉം പിന്നെ
ആഹ് അവിടെ കൃഷി കാട് ഇത് ഒക്കെ എണ്ടാ
ആഹ് കൃഷി എണ്ട്
ഓ
പക്ഷെ നമ്മള് അങ്ങനെ ഉണ്ടാക്കിയല്ല ഉ ഉ വീട്ടില് ഒരോ ജോലി എടുത്ത് അങ്ങനെ ആണ് വൈകുന്നേരം ആവും ഉം ഉം
ഓ
ആ അപ്പം പിന്നെ അങ്ങനെ കൃഷിക്ക് ഒന്നും സ ഇല്ല പിന്നെ അതിനാത്ത് സ്ഥലം ഇല്ല കൃഷി ചെയ്യാന്
ഓ
ഹെഡ്രിയെ സ്ഥലം ഒള്ളുമ്പ അഞ്ച് സെന്റ് സ്ഥലം
ആഹ് ഒ ഒള്ളൂ ഒള്ളത് ഉം ഓ
അങ്ങനെ അങ്ങനെ പോവാ പിന്നെ എഴുന്നേരം ചായക്ക് എന്താ
ചായക്ക് ഇതാ ബിസ്കറ്റും പിന്നെ അതാ കുട്ടികൾ വന്ന് ചായയും വെച്ച് കൊടുക്കും ബിസ്കറ്റാ കടിയ അങ്ങനെ എന്തെണ്ടും ദാ വരാനായി ഇനി ഇപ്പം വിളിക്കാൻ പോണം
മ്മ് ഏ കൊണ്ടരാൻ പോരാ
ആ നാന രണ്ട് പു പൂക്കൂല്ല ഇക്ക എണ്ട് ഇക്ക പോവും മൂന്നരക്ക് പോണം
പോണല്ലേ
ആഹ് ആ മൂന്നരക്ക് പോകും
ഉം
ഉം ഉം പോയി വന്നിട്ട് വിളിക്കാം പോയി വേര് പോയിട്ട് വരാ
പോയിട്ട് വരീൻ
ആഹ് കുട്ടികളെ തിരി പിടിച്ചിട്ട് വരണേ ആഹ നൻ തന്നെ പോകളൂ അടുത്ത് തന്നെ
അടുത്ത് തന്നെ ഫോൺ ഒണ്ടേ ഫോൺ ഒണ്ടോ
ഓ ഫോണണ്ട് ഫോണ ചരപ്പോ വെച്ചിട്ട് പോകും ചെല ഇപ്പ കൊണ്ടുപോകും ആഹ്
സംസാരിക്കു പത്തിന്റെ ആവണ്ടേ
ആഹ്
അങ്ങനെ ഒന്ന് ഇല്ലേ
ഏഹ ഇല്ല്യ അങ്ങനെ എന്തെങ്കിലും ഇണ്ടെ അങ്ങനെ സംസാരി- ക്യാന ഓ
ഉം
തന്നെ ഇപ്പൊ കൊണ്ടു പോകും ചെറയ വക്ക് ഇപ്പൊ കൂട്ടി വെച്ചിട്ട് പോകും ഉം അടുത്ത് തന്നെ നമുക്ക് ദൂരം എന്ന് പറയാൻ ഒന്നുമില്ല
ഇല്ലല്ലേ എട്ടലല്ലേ കുട്ടികള് ഏ കുട്ടിള് അങ്ങനെ ഒറ്റൊക്ക വരുന്നില്ല അല്ലോ
ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല ചെറതൊണ്ടേ എൽ കെ ജി ലാ
ആഹ് അപ്പൊ അങ്ങനെ ഒറ്റ കൂട ഉണ്ടാവലോ അല്ലേ
ആഹ് പിന്നെ ഒരാൾ മൂന്നിനാണ് അപ്പൊ എന്ന വെച്ചാല് ഈ ഇപ്പൊ ഇപ്പൊ ഒന്നാം ക്ലാസ് ഇങ്ങനെ കാര്യൊക്കെ എത്തുമ്പോ
ആ ടീ ആ പിന്ന വണ്ടിക്ക് വര്ണകുട്ട്യാളാണെകിൽ പിന്നെ ടീച്ചർമാരെ ശ്രദ്ധ ഉണ്ടാവും അല്ല പിന്നെ അവിടുന്ന് കഴിഞ്ഞ പിന്നെ ഓല ശ്രദ്ധല്ലല്ലോ
ആ അതല്ലേ പത്തുമണി വരെ പത്തുമണി തൊട്ട് നാല് മണിവരെ
ക്ലാസാ?
ഉം ആ അതുവരെ ടീച്ചർമാര് ഇതാക്കും
ആ പിന്നവ്ട്ന്ന് പോന്നാ പിന്നെ ഓലെ ഇത് കഴിഞ്ഞല്ലോ പിന്നെ ഉം പിന്നമ്മള് തെര്ഞ്ഞ്. ന്നട്ക്കണ്ട്യരും ആ ആ.
പിന്നെ കൊണ്ടുപൂണ്ട്ന്നതും കാര്യക്കര്ത്. അട്ത്തന്നേണ് ദൂരം ഒന്നും പറയാനൊന്നുല്ല്യ ഉം. ഏ
ചക്കക്കേക്കൊണ്ടോ?
ചക്ക്യന്നുല്ല.
ഇല്ലലെ ഉം.
അവിടെയുണ്ടോ ചക്ക?
ആഹ് ഇവിടെ ചക്കേക്ക്ണ്ട്.
ഓ. അല്ല ഇവടെ ചക്കൊന്നുല്ല. അങ്ങനെ വാങ്ങി്ട്ട് വരും.
മ്.
ഉം നാ ചക്കെരിയൊന്നുല്ലാ.
ഇല്ലല്ലേ കുട്ട്യാൾക്ക് ചകൊക്കെ ഇഷ്ടല്ലേ?
ഓ ചക്ക ഇഷ്ട.
ഏ ഉം അപ്പൊ ഇങ്ങള് വാങ്ങലയ്ക്കാരലെ.
ഉ ഞങ്ങള് മേടിക്കും പിന്നെ ഇവിടെ തൊട്ട വീട്ട്ലൊക്കെ മരങ്ങളൊക്കെ ഇണ്ട് നമ്മുടെ വീട്ടിലില്ലന്ന് മാത്രം. ആ നമ്മുടെ വീട്ടിലില്ല? ബാക്കി അപ്പൊർത്ത് ഇണ്ടാവും പിന്നെ അവരൊക്കെ ഒർന്നങ്ങനെ അങ്ങനെ ഓരോര്ത്തുണ്ടും തരും.
മ് ആ അപ്പൊ നമ്മുക്ക് രുച്ചി ക്കാനേണ്ടാവൂ.
ആ രുചി നോക്കാന്ണ്ടാവും. അവ്ടെ ഇണ്ടാവൂലെ ചക്ക തേങ്ങ ഒക്കെ ഓ.
പിന്നെന്താ?
ആഹ്.
ആഹ് ശെരി.